ഫ്രീ ആണോ ഇപ്പം
ആ ആ ആ
ആ ഞാനൊരു പരാതി പറയാനായിരുന്നു കാരണം ഉം ഞങ്ങള നാടിന്റെ അടുത്ത് ഇപ്പോ കോളറയും കാര്യങ്ങളൊക്കെ പടരുന്നുണ്ട് അ ഇപ്പോ ഈടയായിട്ട്ങ്ങനെ റോഡ് സൈഡില് മാലിന്യങ്ങള് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പൊ അതിനെതിരെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കോന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു
ആ നിങ്ങള് എവിടന്നാ വിളിക്കുന്നെ
ഞങ്ങള് കീഴൂർ കീഴൂർ പഞ്ചായത്ത് നിന്നാണ് അപ്പോ
ആ ഓക്കെ അവിടുത്തെ പഞ്ചായത്ത് നേതാവാണ് ആണ് അല്ലേ
ആഹ് അതെ അതെ
ആ പിന്നെ നമുക്ക് അതിനൊരു പരിഹാരം കാണാം നമ്മള് ഒരു നാട് ഉടനികളായിക്കണ്ട് നമ്മളൊരു ബോധവൽക്കരണ ഇത് വെക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അതിനെ പരിഹാരം കാണാം നിങ്ങളെ അതൊരു രേഖാമൂലം പരാതി ആക്കി ഞങ്ങളെ അടുത്തേക്ക് എത്തിക്കണം നിങ്ങളും ഒര് ഒരു നാലും- ഒരു മൂന്നാല് പരാതികളായിട്ട് ഒറ്റ പരാതികളായിട്ട് ഞങ്ങള് ഞങ്ങളടുത്ത് എത്തിച്ചാൽ ഞങ്ങള് പെട്ടെന്ന് അതിന് പരിഹാരം കാണാം നമ്മള് അതിന് എന്തെങ്കിലും വേഗം തന്റെ പരിഹാരം കാണും അവിടെ ഒന്നുല്ലെങ്കിൽ നിരീക്ഷണ വസ്തു - ത്‌ക്കൾ വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിഹാരം കണ്ടിട്ട് വേഗം തന്നെ അറിയിക്കാം
നിങ്ങള് ഈ പ്രശ്നത്തിന്റെ ഇന്റൻസിറ്റി ഒന്ന് അറിയണം കാരണം ഇവിടുത്തെ ജനങ്ങളെല്ലാം വളരെ ആശങ്കയായിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ് ഇപ്പോ ഒരു രണ്ട മൂന്നാഴ്ചയായിട്ട് നല്ല രീതിയിൽ രോഗം പടരുന്നുണ്ട് അപ്പൊ ആരാ എന്താ- അതാണൊന്നും കൃത്യയിട്ട് ഞമ്മക്കറീല്ല ഇത് ക്കൊട്ന്ന തള്ള്ണ്ണെന്ന് ധാരാളം ഏഹ് വേസ്റ്റ്കളൾണ്ട് കോഴി മാലിന്യങ്ങള്ണ്ട് മറ്റ് ഫുഡ് വേസ്റ്റുകളൊക്കെ അടങ്ങിയി ട്ട്ണ്ട്. പിന്നെ ഈ ഭാഗ ത്തിന്റെ ആഹ് ഈ ഭാഗത്ത് തൊട്ടപ്പർത്താണ് ഏഹ് തോട് വെല്ല്യൊരു കനാല് ഒഴ് ഏഹ് ഒഴുകിപ്പോണം അപ്പോ ഇത് ഞ്പ്പോ ഓഹ് ഇപ്പത്തെ ഞമ്മള മഴയുടെ കാലല്ലേ മഴവെള്ളം വന്ന് അതിലേക്ക് ഒഴുകിപ്പോയി ധാരാളാൾക്കാര് അത് യൂസ്യ്യ്ണ് ണ്ട് ആ വെള്ളം കാരണം കൃഷി കാണിച്ചെങ്കിലും ഏഹ് പല പ്രദേശത്തും ഈ വെള്ളം ഒഴുകി പോണ ഭാഗത്ത് തിരിമ്പ് ണാൾക്കാര്ണ്ട് കാലികളെ കഴ്ക്ക്ണാൾക്കാര്ണ്ട്. പ്പോ ഇതൊക്കെ ച് ചെല്ലുമ്പോൾ പിന്നീട് കൃഷി മേഖലയിലേക്ക് പോ വുമ്പോ ആഹ് എല്ലാ വേസ്റ്റുകളും പോണ താ കൃഷി ഭാഗത്തേക്കും മറ്റും മർച്ചാണ് പിന്നെ നമ്മളെന്നെ ഇത് ഭക്ഷിക്കേണ്ടി വരുന്ന ഒന്നാണ്.
ആഹ് അപ്പൊ ഞമ്മക്ക് ഞമ്മക്കയ്ന് തീർച്ചയായും പരി പരിഹാരം കാ പരിഹാരം കാണാം ഇങ്ങള് അയ്ല് വേജാറാവേണ്ട ആവശ്യ ശ്യല്ല. നമക്ക് തീർച്ചയായിട്ടും അയ്ന് പരിഹാരം കാണാം നിങ്ങളെന്ത് ചെയ്യച്ച ഞങ്ങള് സാധാരണ ചെയ്യലെന്തയ്‌നെച്ചാല് അവടെ നിരീക്ഷണ വസ്തുക്കളെന്തെങ്കിലും വെക്കും അതുപോലെ തന്നെ അ അവടെ ആ താണോ വേ മാലിന്യങ്ങൾ തള്ളുന്നത് ആ തള്ളുന്ന ൾക്കാരെക്കെമ്മള് ശക്തമായ കർശനമായ നടപടി സ്വീകരിക്കും അവർക്ക് ഏഹ് പൈസകൾ ഏർപ്പെടുത്തിട്ടൊ അങ്ങനെന്തെങ്കിലൊക്കെ ശ ക്തമായൊരു കർശനമായ നടപടി അവരുടെ മേൽ ഏർപ്പെടുത്തും നിങ്ങള് നിങ്ങളവ്ട്ത്തെ നേതാവാണല്ലോ അ അപ്പൊ നിങ്ങളെന്ത് ചെയ്യാന്നെച്ചാല് നിങ്ങളവ് ട്ത്തെ ആൾക്കാരെ കൂട്ടിട്ട് ഒര് ഇത് കൂടിയിര്ന്ന് ചർച്ച ചെയ്യാ അവടെ എന്തൊക്കെ പരിഹാരങ്ങള് വേറെ ന്തെങ്കിലും ചെയ്യാം വേറെ ന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യാം അല്ല ഇല്ല ത് മാലിന്യങ്ങളെ ങ്ങനെ വൃത്തിയാക്കാം എന്നൊക്കെ നിങ്ങള് കൂടിയിര്ന്ന് ചർച്ച ചെയ്തിട്ട് ഞങ്ങള് ഒരു ഞായറാഴ്ച ഈ വരുന്ന ഞായറാഴ്ച ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് ഞങ്ങളെ എല്ലാ പഞ്ചായത്തുകളിലും വരുന്നുണ്ട് അപ്പ പഞ്ചായത്തുകൾ വരുമ്പോ നിങ്ങള്ൾ ഇതൊരു റിപ്പോർട്ട് ആക്കിട്ട് ഞങ്ങൾക്ക് നൽകണം അപ്പൊ ഞങ്ങൾ അയിന് കൂടി ഒരു ച്ച ചെയ്ത് ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ ചർച്ച ചെയ്തിട്ട് പരിഹാരം കാണുക ആ പരിഹാരം നിങ്ങളെ വൈകാത തന്നെ അറിയിക്കുകയും ചെയ്യും പിന്നെ നിരീക്ഷണ വസ്തുക്കൾക്കെങ്ങൾ വൈകാതെന്നെ അവിടെ സ്ഥാപിച്ചുക കൊണ്ട് ആരാണ് അവിടെ മാലിന്യം തുന്നത് അവിടെ കൃത്യമായ കർശനമായ നടപടി സ്വീകരിക്കുകയും ചെയ്യും വേറെ എന്തെങ്കിലും പരാതികൾ എന്തെങ്കിലും ആ
വേറെ പരാതികള് ഇപ്പോ നിലവിലില്ല പക്ഷെ ഏ ചില ആളുകള് ഈ അടുത്ത മറ്റന്ന് ഗ്രാമസഭ കൂടുന്നുണ്ട് അപ്പോ അവിടെ വെച്ചിട്ട് ആ ജനങ്ങൾ കേ ക്കാ എന്നുള്ളതാണ് ഇതിനെതിരെ പദ്ധതികൾ നടപ്പിലാക്കാൻ പ ഇനിപ്പോ നിലവില് എത്ര ആള് രോഗികളായിട്ട് കിടക് വക്കണണ്ട്ന്ന് കൃത്യമായിട്ടുള്ളൊ ഒരു രേഖയോളോ എണ്ണയമോ കിട്ടിയിട്ടില്ല അപ്പോഇതിന്റെയൊക്കെ അടിസ്ഥാന ആ ങ്ങൾക്ക് ക്ക് പരാതി നൽകാ നൽകാവുന്നതാണ്
ആഹ്ക്കെ നിങ്ങളെ ഗ്രാമസഭയിലെ ഇതിനെ കുറിച്ച് കൃ കൃത്യമായി ചർച്ച ചെയ്തിട്ട് എത്ര ആൾക്കാർ രോഗിയായി കിടക്കുന്നുണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് കൃത്യമായിട്ട് ഒരു രേഖക്കെ എഴുതിയിട്ട് ഒരു പരാതി രൂപത്തിലാക്കി മാറ്റിയിട്ട് ഒരു നാലോ അഞ്ചോ ആളുകളുടെ ഒപ്പും വാങ്ങിയിട്ട് ഞങ്ങത്തേക്ക് അന്ന് എത്തിച്ചാൽ മതി ഞങ്ങൾന്ന് ആ പഞ്ചായ ഉണ്ടും പിന്നെ നിങ്ങള്ൾ പഞ്ചായത്തില് ഹെൽത്ത് സെന്റർ അങ്ങനെന്തെിലും ഉണ്ടോ ആരോഗ്യ കേന്ദ്രങ്ങൾ അങ്ങനെ എന്തെങ്കില ഉണ്ടോ
ആ ഹെൽത്ത് സെന്റർണ്ട്
ആ ആരോഗ്യ കേന്ദ്രം നമുക്ക് മെച്ചപ്പെടുത്താൻ വേണ്ടി കൂടുതൽ പണ വ അനുവദിക്കാം അ നമുക്ക് ആ രൂപത്തിലൊക്കെ ആരോഗ്യപരമായിട്ട്മുക്ക് കുറെ മുന്നേറ്റം നടത്താം എല്ലാ പഞ്ചായത്തുകളിലും ഇങ്ങനെ ആരോഗ്യപരമായി ശാക്തീകരണം നടത്തുന്നുണ്ട് അപ്പോ ആവശ്യ നമുക്ക് നല്ല മുന്നേറ്റം നടത്താം നിങ്ങള് ഞങ്ങള് ഞായറാഴ്ച അങ്ങോട്ടെ എത്തും അപ്പോ നിങ്ങളക്കെ ഒരു റിപ്പോർട്ട് ആക്കിട്ട ഒരു പരാതി രൂപത്തില് ഒരു രേഖാമൂലം ഞങ്ൾ സമർപ്പിക്കണം
തീർച്ചയായിട്ടും ആ ഞങ്ങൾ ഈ ഗ്രാമസഭയിൽ അതിനെ കുറിച്ച ചർച്ച ചെയ്ത് നിങ്ങൾക്കൊരു റിപ്പോർട്ട ആാക്കി അതിൽ എല്ലാരും ഒപ്പൊക്കെ രജിസ്റ്റർ ചെയ്ത് തരാന്നാണ് കരുതുന്നത് പിന്നെ അടുത്തതായിട്ട് ഞങ്ങക്ക് ഉഞ്ഞയിക്കാരിലെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞത് ഞങ്ങള അടുത്തുള്ള ഹോട്ടലുകളിൽ പല ഹോട്ടലുകളിലും ഇപ്പോ മത്സരണ് എന്തൊക്കെ ഉണ്ടാക്കണം എങ്ങനെ ഉണ്ടാക്കണം എന്ന ചില ഹോട്ടലില് ആളുകൾ ഭക്ഷണം കഴിച്ചട്ട കുട്ടികൾക്ക് വിഷബാധ ഏറ്റതായിട്ടൊക്കെ പറയപ്പെടുന്നു. എന്നാല അഅ് പൊ റത്ത് പറയണില്ലാന്നൊരു ഡൗട്ട്ണ്ട്. പൈസ കൊടുത്ത് അതെല്ലാം മറച്ച് വെക്ക്ണ് ന്നുള്ള ടോക്കും വര്ണ്ണ്ണ്ട് പല ആളുകളിൽ നിന്നും. അപ്പോ ഇതെല്ലാം ഒന്ന് ചെ ക്കെയ്യണെന്ന്
ആഹ് അതിന് ഞമ്മക്കെ അതി ഞമക്ക് ഇപ്പോ നമ്മളുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് പരിഹാരം ഉണ്ടാവും പക്ഷെ നിങ്ങളുടെ കൂടി സഹായം ഉണ്ടെങ്കിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിലെ നാട്ടുകാരുടെ കൂടി സഹായം ഉണ്ടെങ്കിലേ നമുക്ക് ഇതിൽ പൂർണ്ണമായ ഒരു പരിഹാരം കാണാൻ സാധിക്കുള്ളു നിങ്ങ എന്ത് ചെയ്യാന്ന് വെച്ചാല് നക്ക് ഇപ്പോ നമ്മള് പുതിയൊരു ഇത് തുടങ്ങിയിട്ടുണ്ട് ഓൺലൈൻ സമ്പ്രദായം തുടങ്ങിയിട്ടുണ്ട് എന്തെന്ന് വെച്ചാല് നിങ്ങ ഇങ്ങനെ ചെയ്യുന്ന ഇങ്ങനെ കാണുന്ന വല്ല ക്രമക്കേടുകളും അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വല്ല പ്രശ്നങ്ങളും നേരിൽ കാണയാണെങ്കിൽ അത് നിങ്ങളുടെ ഫോണിൽ ഒരു ചിത്രം എടുത്തിട്ട് ആ ചിത്രം ഞങ്ങളുടെ കയച്ചന്നാല് ഞങ്ങളത് പരിശോധിച്ചിട്ട് അതിന് വേണ്ട രൂപത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കും കർശനമായ നിയമ നടപടികൾ ഉണ്ടാവും അപ്പൊ നിങ്ങെന്ത് ചെയ്യാന്ന് വെച്ചാല് ഇങ്ങനെ അതിന്റെ ചിത്രം എടുത്തിട്ട് ഞങ്ങളിലേക്ക് അയച്ചു വന്നാല് ഞങ്ങ അതിന് വേണ്ട പരിഹാരം കാണും
തീർച്ചയായിട്ടും ഞങ്ങള ഭാഗത്ത നിുള്ള എല്ലാ സഹകരണവും നിങ്ങക്ക് ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ വിദ്യാർത്ഥികളുടെക്കൊക്കെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞങ്ങളെ വാർഡി ഗ്രൂപ്പില് പിന്നെ കാര്യങ്ങളൊക്കെ കുർച്ചട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയിച്ചെങ്കിൽ പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്യിട്ടോ ബന്ധപ്പെടാനും ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി അതിന് ക്ലിയർ പ്രൂഫായിട്ട് ഒരു ഫോട്ടോ എടുത്ത് ക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും പല ആളുകളും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇങ്ങനെ ചെയ്യാം പിന്നെ മെയിന ആയിട്ട് ആവശബാധ ഏറ്റ ഹോട്ടലുകളൊക്കെ ഒന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യച്ചങ്ങി വലിയ ഉപകാരമായിരുന്നു പിന്നെ ധാരാളം ജോലി തൊഴിൽ തൊഴിലാളികള് അ ഇതിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് ആ അപ്പോ ഒരു ദിവസത്തെ പണി മുടങ്ങിയാല് പല ആളുകൾക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകന്ന് വലിയ പ്രയാസമാണ് അപ്പൊ ഇതിൽ പെട്ടെന്ന് ഒരു തീർ തരുമാനം ലഭ്യമാവുകാണ് വെച്ചെങ്കിൽ വളരെ ഉപകാരപ്പെടാനാണ്
ആ നിങ്ങെന്താ ചെയ്യാന്ന് വെച്ചാല് നിങ്ങൾക്ക് ഇപ്പോ വിവരം കിട്ടിയ ആ ഹോട്ടലുകളും അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾ അതിന്റെ ചിത്രം എടുത്തിട്ട് ഞങ്ങളിലേക്ക് അയച്ചു തരാം എന്നിട്ട് ഞങ്ങള് അതിന് കൃത്യമായ പരിഹാരം കാണും നിങ്ങൾ പറഞ്ഞല് ഒരു പുഴ ഇക്കൂടെ ഒഴുകുന്നുണ്ട ആ പുഴ ഏത് പുന്നത്
ഹലോ
ആഹ കേൾക്കുന്നില്ലേ
ആ പറയൂ
ആഹ് ആ നിങ്ങള് അടുത്ത കൂടി ഒരു പുഴ ല്ലേ ആ പുഴ ഏത കനാല ആണല്ല ആ തോട് പോലെയണല്ലേ ആ നമുക്ക് അതിനും അത് ശുചീകരിക്കാനുള്ള എന്തെങ്കിലും പരിഹാരം ന കാണാം നിങ്ങള ആ വിഷയത്തി ബെജാരവണ്ട നിങ്ങള് കൃത്യമായ ഒരു പരാതി രൂപേണ ഞങ്ങക്കത് ഒന്ന് അറിയിച്ചു തരണം രേഖാമൂലം വന്ന് അറിയിച്ചു തരണം പിന്നെ അവിടെ മാലിന്യം തള്ള നമുക്ക് തീർച്ചയായും ആൾക്കെ ശക്തമായ നടപടി സ്വീകരിക്കാം
അത് തീർച്ചയായട്ടും ഞങ്ങൾ ചെയ്യാം എന്തായാലും മറ്റന്ന് മീറ്റിംഗങ് കൂട്ടുന്നുണ്ട് അപ്പോൾ അതിന് മെയിന ആായിട്ട് ചർച്ച ചെയ്യണുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ചാണ് വിദ്യാർഥ കുട്ടകള് സ്കൂൾ ഭാഗത്തൊക്കെ പിന്നീട് പിന്നെ ഇ ലഹരിയറും മറ്റൊക്കെ പല കടകളിലും വിക്കണണ്ട്ന്ന്് ഹോട്ടല ഹോട്ടലാന്ന് പറഞ്ഞിട്ട് അതിന്റെ മറവിില് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ന്യൂസ് കേ ുന്നുണ്ട് അപ്പോൊ അതിനെതിരെയും കൂടുതലായിട്ട് ഈ ഭാഗത്തുള്ള പോലീസ് ചെക്കിങ് ഒന്ന് സ്ട്രോങ് ആക്കാനങ്ങൾ അവരോട് പറയണം പിന്നെ
ക്കെ നമുക്ക് ഈ ബന്തി വിഷത്തിൽ ആഹ ആഹ്മക്ക് ഈ വിഷയത്തിൽ തക്കതായ പരിഹാരം കാണാം നമ്മളിപ്പോ നമുക്ക് അറിയാാലോ പുതിയൊരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട് തൂഫാൻ എന്ന പേരിലൊരു പുതിയ പദ്ധതി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ലഹരിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടുനടി നമുക്ക് പിടിച്ച് അവരെ ചെയ്യില്ല നി ആ വിഷയത്തില് എതറാവണ്ട ആവശ്യമില്ല ഒക്കെ നഞമക്ക് അതില് തക്കതായ പരിഹാരം കാണാം നിങ്ങൾ ഞാൻ പറഞ്ഞത്പോലെ അതിന്റെൊക്കെ ചിത്രം എടുത്തിട്ട് ഞങ്ങളുടെ കാഴ്ച ഞക്ക് വ്യക്തമായ ഒരു തെളിവു ആണല്ലോ തെളിവില്ലാതെ ആരെയും പിടിച്ച് ജയിലിടാൻ പറ്റുവരാ അ തെളിവു നി തെളിവ് ണെങ്കിൽ നമുക്ക് അതിൽ വ്യക്തമായ കൃത്യമായ അന്വേഷണം നടത്തിയിട്ട് അവരെ വേണ്ട ശിക്ഷ നമുക്ക് കൊടുക്കാൻ പറ്റും
ഓക്കെ ആ ഇപ്പൊ സ്കൂളിലൊക്കെ ചെങ്ക എസ്പ സും കാര്യങ്ങളൊക്കെ കുട്ടികൾ തന്നെ ചെയ്യണണ്ട് അപ്പോൾ അവർ മുഖന അതിനുള്ള റിപ്പോർട്ടുകളും മറ്റു ചെ തെളിവുകളും ചില വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സൂചന കിട്ടി അപ്പോ അവരുആയിട്ടൊന്ന് സംസാരിച്ച് ഏ നിങ്ങളിലേക്ക് അതിന്റെ എല്ലാ വിവരങ്ങളും ഒക്കെ എത്തിക്കാ എന്നാണ് ഞാൻ വിചാരിക്ക്ണത് അപ്പോ ആതിനെതിരെക്കെ പെട്ടൊന്ന് നടപടി വേണം കാരണം വിദ്യാർത്ഥികളെ ഭാവി കാര്യങ്ങളൊക്കെ ക്കെ ഇതിനടിസ്ഥാനമാ ട്ടാവും പിന്നീട് പോവ നമ്മൾ എത്രത്തോളം വൈകുന്നു അത്രത്തോളം വിദ്യാർത്ഥികൾ അതിന് അഡിക്റ്റ് ആകുന്നു എനിക്ക് തോന്നണത് അപ്പൊ പെട്ടെന്ന് ഇതിലൊരു തീരുമാനം
ആഹ് അടിയന്തരമായ തീരുമാനംണ്ടകും ആ അടിയന്തരമായ തീരുമാനംങ്ങൾ ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അയിന് വേണ്ടിട്ടന്നെ ഞമ്മൾ തൂഫാൻ എന്ന് പറയുന്ന അങ്ങനത്തെ സംഭവങ്ങൾ സമ്പ്രദായങ്ങൾ കൊടുന്നിട്ടണ്ടായത് നിങ്ങൾ ഈ വിഷയത്തിൽ ബേജാറാവണ്ട ആവശ്യല്ല ഞാൻ പറഞ്ഞതു പോല ഞങ്ങങ്ങള് ഞായറാഴ്ച അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോ ഞായറാഴ് മുമ്പായിട്ട് നിങ്ങള് ഒരു നാലഞ്ച് ആൾക്കാര് ഒരു രേഖാമൂലം എഴുതിട്ട് ഒപ്പ് ഇട്ടുകാണ്ട് ഞങ്ങളിലേക്ക് എത്തിച്ച് തരിക ഓക്കെ
ഓക്കെ ഓക്കെ ഓക്കെ